ഹലോ
ആ സുഖാണോ?
ആ സുഖായിട്ടിരിക്കുന്നു
ആ എന്ത് എന്ത് ചെയ്യ ആ സുഖായ്ട്ടിരിക്ക്ണ് ഇനി നി രാത്രിലത്തെ കുറച്ച് ഫുഡൊക്കെ തയ്യാറാക്കണം ചപ്പാത്തി ഉം ചപ്പാത് ആ ചപ്പാത്തിയും മുട്ടക്കറിയും ആക്കണം രാത്രില് ആരും ചോറ് അങ്ങനെ ആർക്കും വേണ്ട
ഉം ആ ചപ്പാത്തിയും മുട്ടക്കറിയാ ആരോഗ്യത്തിന് നല്ലത് ഉം പിന്നെ രാവിലത്തെ ഉം ഭക്ഷണത്തിന് ഈ നൈറ്റ് ഓട്സ് റെഡിയാക്കി വെച്ച് വെക്കും
ആഹ്
ഓട്സും ച്ചിരി പഴവുകൂടെയൊക്കെ മിക്സാക്കി സ്മൂത്തി പിന്നെ അതിനകത്ത് എന്താ ഇ ഈത്തപ്പഴൊക്കെ ഇട്ട് മിക്സാക്കി രാത്രിയില് പാലുവായിട്ട് താക്കി വെച്ചേക്കും ന്നിട്ട് രാവിലെ ചിയാ സീടൊക്കെ ഇട്ട് രാവിലെ എടുത്ത് കുടിക്കാൻ നല്ല ടേസ്റ്റ
ആ ആ അതൊക്കെ ആരോഗ്യത്തിന് നല്ലതാ
ആ നല്ലതാ നമ്മൾ വാര് അല്ലാത്ത സാധനങ്ങളൊക്കെ കഴിക്കുന്നതിനേക്കാൾ നമു ക്ക് ഹെൽത്തിയാണ് വണ്ണവും വെക്കത്തില്ല നല്ല ശരീരത് ത്തിന് നല്ല തുവാ
ഉം ആ
ഉം പിന്നെ
ഏ രാവിലെ എന്തുവായിരുന്നു ഫുഡ്
ഇന്ന് രാവിലെ ഇവിടെ ദോശയായിരുന്നു ദോശയും ചമ്മന്തിയും ഉണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് വൈകിട്ടും പിള്ളേർക്ക് അയ്ന്റെ ബാക്കി ദോഷ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു
ആഹ് ആഹ്
ഉം ഒന്നിരിക്കുന്ന ഇനി രാത്രി ഉച്ചക്ക് പഷേവന്മാര് പിള്ളേര് കഞ്ഞിയാകുടിച്ചേ ഓർക്ക് അത് ഭയങ്കര ഇഷ് ട്ട കഞ്ഞിമ് മാങ്ങാടച്ചാറും ഒക്കെ ഉം ഉം പിന്നെ അച്ചാറ് പിന്നെ കൊറച്ച മ്പളല്ലാതെ വെച്ചിരിക്കാൻ വേണ്ടി തരുന്ന ഒരു തരത്തില് വല്യേ പീസായിട്ടിട്ട് കൊറച്ച് വെച്ചിട്ടുണ്ട് ഉം.
അ ആഹ്
ആഹ് അങ്ങനെയൊക്കെ വെച്ചേക്കുന്ന് ഉം അപ്പോ ഇനി ഇന്ന് രാത്രി മുട്ടക്കറിയും ചപ്പാത്തിയും അല്ലേ
ആഹ് ഇന്ന് മുട്ടക്കറിയും ചപ്പാത്തി രാത്രിയിൽ എന്തേലും ആക്കും രാത്രി ഇപ്പ ആരും ചോറ് കഴി കഴിപ്പില്ല അല്ലെങ്കി ഏത്തക്ക പുഴുങ്ങും അല്ലെങ്കി ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് മാത്രം ചിലപ്പം കഴിക്കും. അല്ലെങ്കി വെജിറ്റബിൾസ് കുക്കുമ്പറും ആഹ് സലാഡ് മാ
പിന്നെ ഞാൻ ഉണ്ടാക്കണ നല്ലൊരു സംഭവ ഇച്ചിരി ക്യാരറ്റ് രണ്ട് ക്യാരറ്റ് എടു ത്ത് കുക്കറി വെച്ച് പുഴുങ്ങണം ശകലം വെള്ള ഒഴിച്ച് നല്ല രണ്ട് വിസിലടി മ്പോ അതങ്ങ് വേവും അതെട്ത്ത് മിക്സിക്കകത്തിട്ട് പഞ്ചസാരയായിട്ട് നന്നായി ട്ടരയ്ക്കണം ഇച്ചിരിപ്പാലൂ ഒഴിച്ച് അരച്ചിട്ട് നല്ല പോലെ പേസ്റ്റ് പോലെ അരച്ച് കഴിയുമ്പോ കുറച്ച് പാലും കൂടെ അതിനകത്തോട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കിട്ട് മറ്റേ എല്ലാ അത് ല്യേ കസ് മറ്റേ കസ്കസ് മറ്റേ കസ്കസ്‌ പോലെട്ന്ന് ടാ. പ്പാത് എന്താ അങ്ങട്ട് വെള്ളത്തി ഇട്ടിട്ട് അത് ഈതു നട്ടോട്ട് ഇടണം
ആഹ്.
ഇട്ടിട്ട് നല്ല രണ്ട് മൂന്നാല് ഐസ്ക്യൂബ് ഒക്കെ ഇട്ട് കുടിക്കാനടിപൊളി.
എന്താണ്?
നല്ല നല്ല നമ്മള് വെളുക്കും നിറം വെക്കും നല്ല ജ്യൂസ് ക്യാര
ആഹ് അത് ട്രൈയെയ്യണം.
ഉം അത് അടുപ്പേല് വേവിക്കാ കുക്കറി വെച്ച് പുഴുങ്ങണം.
ആഹ് പച്ചക്ക് കൊള്ളത്തില്ല അല്ലേ പച്ചക്ക് ക്യാരറ്റ് പച്ചക്ക്
ഇതാവുമ്പോ നമുക്ക് പാലും ആ ഇതും എല്ലാത്തിന്റെയും കൂടെ ഒരു നല്ല സമ്പൂർണ്ണ ആഹാര ആവത്തില്ലേ
ആഹ് ആഹ് അതെ നല്ല പ്രോട്ടീൻ എം ബാ പാലും കൂടാവുമ്പോ.
രണ്ട് കെ കേ രണ്ട് ക്യാരറ്റ് ഉണ്ടെങ്കി തന്നെ രണ്ട് മൂന്നു പേർക്ക് രണ്ട് മൂന്ന് പേർക്ക് കുടിക്കാൻ പറ്റും പിന്നെ പഞ്ചസാര ഒരുപാടിടാതിരിക്കുന്നയായിരുന്നു നല്ലത്
ആഹ് പഞ്ചസാര അധികം ഉപയോഗിക്കാതിരിക്കുന്നേ നല്ലേ
ആഹ് പിന്നെ അയ്ന് പകരം തേനൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അത് നല്ലതാ. ഉം ഇച്ചിരി ചെറിയ മധുരത്തിന് ഉം. അങ്ങനെയൊക്കെ ഉപയോഗിക്കും.
മുന്തിരിങ്ങ്യ ച്ച മുന്തിരിങ്ങാ ജ്യൂസ് വെക്കും വീട്ടില് അതില് ആഹ് ആഹ് പുഴുങ്ങി അയിനകത്ത് പിന്നെ മധുരത്തിന് പകരം ഒരുപാട് പഞ്ചാര ഇടണ്ടാലോന്ന് വിചാരിച്ച് ശർക്കര ഇടും. രണ്ട് മൂന്ന് കഷണം ആഹ് രണ്ട് മൂന്ന് കഷണം ശർക്കര ഇ ട്ട് ആഹ് പുഴുങ്ങി എടുത്ത ആ വെള്ളവായിട്ട് നല്ല രുചിയ അപ്പൊ നമുക്ക് പഞ്ചാര അധികം ഉപയോഗിക്കണ്ട.
ആ ആ
അ മധുരം കിട്ടും
ഉം
മുന്തിരിങ്ങ ജ്യൂസ് തന്നെ നല്ല മധുരവായിട്ട് കിട്ടും അങ്ങനെ ആഹ് കൊറേ ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും മുന്തിരിങ്ങ ജൂസ്
ഉം
ഫ്രിഡ്ജ് വെച്ചിരുന്ന ഒരുപാട് ദിവസം
ദിവസം ആഹ് നമ്മള് അത്ച്ചിരി ഡയലയൂട്ട് ചെയ്ത എടുത്താ മതിയല്ലോ
ഒരുപാട് ദിവസം കുടിക്കാൻ പറ്റും
അതൊക്കെ നല്ലതാ
ആഹ്
ഉം
നിപ്പം
ഇനിയിപ്പ ഇരുപത്തിഴ് ഇരുപത്തെട്ടാം തീയതി പെന്നാൾല്ലേ
ആഹ് ആഹ് ഡ്ര ഡ്രസ്സ് ഒക്കെ എടുത്താ
ഇല്ല പിള്ളേർക്കൊക്കെ ഡ്രസ് എടുത്തു നമ്മടെ എന്ത ഇവിടെ കായംകുളത്ത് അട ഇവിടെ അടുത്തൊരു കടയന്ന് ആഹ് ഇങ്ങനെ എടുത്ത്
ആഹ് ഇവിടെയും എടുത്തു ആഹ് ഏത് മോഡലാ എടുത്തെ ഡ്രസ്സ്
പിള്ളേർക്കൊക്കെ ഇഷ്ട ഈ കോമിക്യക്ടർ ഒക്കെ ഉള്ള അതിന നറുട്ടോടെക്കെ
ആഹ് പിള്ളേർക്ക കാർട്ടൂൺ കഥാപാത്ര ചിത്രങ്ങളുള്ള ഡിസൈനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്
പിന്നെ ഫ്ലിപ്കാർട്ടിലൊക്കെ അതിന്റെയൊക്ക നോക്കി
ആഹ്
ഉം അതും നോക്കുന്നുണ്ട് അപ്പൊ കൊച്ച ഉടുപ്പ് സൈസ് വലുതേ കിട്ടിയള്ളൂ സൈസ് ചെറുത് കിട്ടിയില്ല ആഹ് അപ്പൊ പിന്ന് കാ ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോ അതിനകത്തുണ്ടായിരുന്നു
ആഹ്
പിന്നെ അത് ഓർഡർ ചെയ്ത് ഉം ഈ റോസ്മെരി വാട്ടറിനെ കുറിച്ച് എന്താ അഭിപ്രായം
ആഹ് റോസ്മേരി വാട്ടർ നല്ല നല്ല മുടി കിളിക്കാൻ നല്ല അടിപൊളിയ
അല്ല എന്റെ മുടി ഭയങ്കരമായിട്ട് ഊരുന്നു തലയിലോട്ട് ചീപ്പ് ച ചീപ്പ് വെക്കാനേ പറ്റുന്നില്ല ഭയങ്കര പാട് അന്നെരം ഞാൻ വിച്ച റോസ മേരി വാട്ടർ ഉപയോഗിച്ചാലോ എന്ന് ഞാൻ അങനെ ഒരണ്ണം ഒർഡർ ചെയ്ത് പക്ഷ പർ ഉിലുള്ള വിലയല്ല മീഷോയില് പക്ഷെ സാധനത്തിന്റെ ക്വാളിറ്റി എന്താവന്ന് അറിയത്തില്ല മീ വിശോയിന്ന് ഒരണ്ണം ഓർഡർ ചെയ്ത്
പർപ്പിളിന്ന് മേടിക്കുന്നേ നല്ലത് പർപ്പിള് കറക്റ്റ് ബ്രാൻഡ് ഐറ്റംസ് അതിലൂടെ സെല് ചെയ്യുന്നത് ആഹ് മീഷോയിന്ന് ചെലപ്പം ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് പിന്നെ ക്വാളിറ്റി കുറവായിരിക്കും ആഹ് വില വ്യത്യാസം വരും പിന്നെ നമുക്ക് പർപ്പിൾ ആകുമ്പോ ഓഫറുകളൊക്കെ കിട്ടും നമുക്കൊരു ഒരു നൂറ്റി തൊണ്ണൂറ്റിമ്പതിന്റെ ഒരു ഒരു ഓഫർ നമ്മൾ പർച്ചേസ് ചെയ്താലും നമുക്ക് ഫ്രീ ഓഫ് ഡെലിവറി ആയിട്ട് ഒരുപാട് പ്രോഡക്ട്സ് നമുക്ക് കിട്ടും
ആഹ് ആഹ് ആന്നോ
ഒരു ആഹ് ഒരു ബ്രാൻഡിന്റെ തന്നെ രണ്ട മൂന്നെണ്ണം നമ്മള് മേടിക്കുവാണെങ്കിൽ പൈസ കുറഞ് കിട്ടും ഓരോ പ്രോഡക്റ്റിനും നമ്മുടെ പൈസ കുറഞ്ഞ് കുറഞ്ഞ് കിട്ടും ഒരു പ്രോഡക്റ്റിന് തന്നെ മുപ്പത്തഞ്ച് രൂപ വരെ കുറഞ്ഞ കിട്ടു അങ്ങനെ നമുക്ക് നല്ല ലാഭം തില് രണ്ടുമൂന്നെണ്ണം നമുക്ക് വേടിക്കാൻ സാധിക്കും
അന്ന് ഈ റോസ്മെരി വാട്ടർ വേടിച്ചപ്പോ എത്ര രൂപയാരുന്നുന്ന് ഓർമ്മയുണ്ടൊ
അന്ന് നൂറ്റി നൂറ്റി എഴുവത്തൊമ്പത് രൂപക്ക് കിട്ടും നൂറ്റി എഴുപത് നൂറ്റി എഴുപത് ആഹ്
ഉം ഇതിപ്പോ നൂറ്റി ആഹ് നൂറ് എമ്മൽ ന്റെ
ഉം
ആഹ് ഞാൻ വിചാരിച്ച് ഇപ്പം മീശോന്ന് ഒരെണ്ണം മേടിച്ച് നോക്കാ നോക്കിട്ട് പിന്നെ ഈ പീ പർപ്പിളില് മുന്നൂറ് മില്ലിയടത് ഒരു കുപ്പി പോലെ ഉണ്ട് അതിന് ച്ചിരി വെലക്കുറവുണ്ട് അത് മേടിച്ചിനകത്ത് ഫില്ലെയ്ത് ഉപയോഗിക്കാ
അ ആഹ് അത് നല്ലതാ ലാഫാ അത്
ഓ ആഹ്
അഅ് അത് നമ്മള്
ന്റെ മേടിക്ക് ഒറ്റെ നൂറ് മില്ലി ടെന് ഭയങ്കര വെല ഇരുന്നൂറ് ഇരുന്നൂറ് രൂപക്കടു ത്താഉ നൂറ്റി തൊണ്ണൂറ്റമ്പ രൂ അപ്പൊ ഞാൻ വിചാരിച്ച് എന്നാ ന്താ? മുന്നൂറിന്റെ ഒരു പാക്കറ്റ് വല്ല്യ കുപ്പി ബോട്ടില് അതി പ്രേ ചെയ്യുന്ന സാനം ഇല്ല അപ്പൊ ഇതൊരെണ്ണം മേടിച്ചാ ഇതിനകത്തോട്ട് ഫില്ലെയ്താ മതിയല്ലോ
ആഹ് അത് ത് ആദ്യ ഇത് ചെറുത് മേടിച്ചിട്ട് പിന്നെ നമുക്ക് ത് അതിനകത്തട്ട് ഫി ല്ലെയ്താൽ മ
ഫില്ലെയ്യാനോ ഉം മ്മള് അളവ് കൂടുന്തോറും വെല കൊറയുന്നുണ്ട്
ആഹ് ഒണ്ട് അങ്ങനെ നല്ലതാണത് മേടിച് ച്ചാല് നല്ല പ്രോഡക്റ്റാണ്
ആഹ് ഞാന് എന്ന ഭയങ്കര മുടി യൂരല് ഭയങ്കര പ്രശ്നം മുടിയങ്ങ് ഊരെ തൊടാൻ പറ്റുന്നില്ല അങ്ങൂരിക്കൊണ്ടേ ഇരി ക്കുവാ എന്താന്ന്റിയത്തില്ല ഇതുവരെ ഇത്രേം മുടി ഊരുന്നില്ലാരുന്നു
ആഹ്
ഊരി അങ്ങ് പോവാ ഭയങ്കര കട്
ഉം ഉം ആഹ് അം കൊറച്ച് ആള് ഒരു ഫേസ് പാക്ക് അല്ല ഫേസ് പാക്കല്ല ഹെയർ പാക്ക് ചെയ്താലും നല്ലതാരുന്നു
ഉം ഏതാ നമുക്കത്രെ ഞാനങ്ങനെ ഉപയോഗിച്ചിട്ടില്ലാത്തൊണ്ട് ഇതൊക്കെ പിന്നൊരുപാട് പരസ്യങ്ങൾ നകത്തൊക്കെ ഈ റോസ് മേരി വാട്ടർന്റെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ട് ത അതാ ഞാൻ വിജാരിച്ചെന്നാ അതാകുമ്പോ ഒന്ന് മേടിച്ച് നോക്കാം
ആഹ്
അത്രയും പരസ്യങ്ങളി പറയുമ്പം എന്തെങ്കിലും ഒരു ത് കാണുമല്ലോന്ന് ചാരിച്ചു പിന്നെ അവര് പറയുന്നുണ്ട് ഒരു ഒരു ബോട്ടിലുപയോഗിച്ചാലൊന്നും കാര്യ ഇല്ല്യ. അടുപ്പിച്ച് ഒരാറുമാസെങ്കിലുപയോഗിക്കണോന്നാണ്.
അതെ അതെ ആ ആറു മാസംങ്കിലും ഉപയോഗിച്ചാൽ നമുക്ക് നല്ല ഡിഫറൻസ് അറിയാൻ പറ്റും ഞാ ഉപയോഗിച്ച ആണ് ആഹ് പകലും രാത്രിലായാലും കൊഴപ്പല്ല
അവര് പറയ പരസ്യത്തിലൊക്കെ പറയുന്നത് രാത്രി ഇത് തേച്ചു കൊണ്ട് കെടക്കണോന്ന്
ആഹ്
മസാജെ
ആഹ് രാത്രിയില് ആഹ് മസാജെയ്താ ഒന്നും കൂടെ ബെനിഫിറ്റാണ് മസാജെയ്യുമ്പോ നല്ല ഗുണം ങ്ങ ചെയ്യ അയിന്റെ നമ്മുടെ റൂട്ടുകളെല്ലാം ഒന്നും കൂടെ അനങ്ങുന്നോണ്ട് രക്തയോട്ടം കൂടും പ്പത് എന്നും ചെയ്യുന്നത് നല്ലതാണ് അത് ഓൺലൈനിലും കിട്ടും മസാജറ് കിട്ടും പ്പതെല്ലാം ഉപ ഉപാ ആഹ് മസാജെയ്യുന്നൊരു ഒരു എലക്ട്രോണിക് സാധനുണ്ട് കറങ്ങ്ന്നത് ആഹ് ഹെയർ മസാജറുണ്ട് അത് ആഹ് അത് നല്ലതാണ് അത് നമ്മ ഒട്ട് നമ്മള് കയ്യോണ്ട് ചെയ്യണ്ട അത് തന്നെ നമുക്ക് ചെയ്തു വരും നമ്മളൊന്ന് തലയിലോട്ട് വെച്ചാ തന്നെ അത് കറങ്ങി കറങ്ങി ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും ഇല്ലില്ല
അന്നോ
ആഹ് അത് നല്ല ഹെൽപ്പ് ഹെൽപ്ഫുള്ളാണ് അം ഈ എണ്ണയ റോസ്മെരി വട്ടർ ഒഴിച്ച് അതും കൂടി ചെയ്യുവാണെങ്കിൽ നല്ല മാറ്റം ആറു മാസത്തിനുള്ളിൽ കാണാ പറ്റും
ആഹ് പൊ രെണ്ണം മേടിക്കണം എന്താലും അത് പറഞ്ഞത് കാര്യവായി ഒന്ന് നോക്കാം ഞാൻ ഇതുവരെ അങ്ങനെ അത് ഓണ്ടെന്ന് എനിക്ക ത്ര അറിയത്തില്ല മുഖത്തിങ്ങനെ ഉരുട്ടുന്ന ഒരു സാധനം ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ തലേടെ എനിക്കറിയത്തിലായിര്
ആഹ്
ഉംന്താലും ഞാന് എത്രയും പെട്ടെന്ന് തന്നെ അതൊരെണ്ണം മേടിക്കും എന്താലും ഞാൻ വേറെ ച്ച് നിരണ്ടു ഒരു പത്തൂസത്തിനകം എന്താ മറ്റേത് വരും റോസ് മെരി വാട്ടർ വരും
ആന്നോ
അപ്പൊ അതിന്റെ കൂടെ ഇതു കൂടെ ഒരെണ്ണം ഓർഡർ ചെയ്യാ അപ്പഴ്ത്തേക്ക് ശരിയാവർ എന്നാൽ ശരി എന്നാ വെക്കട്ടെ ഉം ശരി ഉം